ഹലോ കേക്കാമോ
ആ കേക്ക്ന്ന്
ആ ആ കേക്കാ എങ്ങനെ മഴക്കണ്ടോ അവിടെ വിശേഷൊക്കെ സുഖം മഴേക്കൊണ്ടോ
മഴ ഇപ്പോ കുറച്ചോസായി മഴ അങ്ങനെയില്ല അവിടെണ്ടോ
ആ ആ ഇല്ല ഇവിടെ കുറച്ചോസായിട്ട് നല്ല വെയിലാ
മ്ഹ് ഫുഡൊക്കെ കഴിച്ചോ
ആ ഫുഡൊക്കഴിച്ച് ഫുഡ് ങ്ങള് ഫുഡയ്ച്ചോ സ്പെഷ്യല് കൊഞ്ച് കൊഞ്ച് വറുത്തരച്ച കറിയുണ്ടായിരുന്നു കണവ റോസ്റ്റ് പിന്നെ നെ ത്തോലി ഫ്രൈയും വെണ്ട ക്ക ചക്ക അതൊക്കെ തന്നെ കഴിച്ച് ങ്ങള് കഴിച്ചോ
ആ കഴിച്ച്
എന്താ സ്പെഷ്യല്
സ്പെഷ്യൽ അങ്ങനൊന്നുല്ല മീനും മീ കറി മീൻ പൊരിച്ചത് അത്രന്നെ
ആ ന്തൊരു മീന് കിട്ടി
എങ്ങനെ ഹലോ
കേക്കാൻ പറ്റുന്നില്ലേ ആ അല്ല എന്തൊരു മീന് കി ട്ടി ചോയ്ക്കാ
മത്തി മീനും
മത്തി അറിയോ?
ആ അറിയാ അറി
ആ അതും അത് കറിയാക്കി വെച്ച് പിന്നെ പൊരിച്ചും ചെയ്ത്
ആ
ആ ആ അങ്ങനെ
ആ പിന്നെ മാ മാരീഡാണോ
അല്ല പഠിക്കാണ്
ഓക്കെ എന്തിനാ പഠിക്കുന്നെ
ഞാന് ഡിഗ്രി കഴിഞ്ഞ് ഇപ്പ രണ്ട് മാസായി ഡിഗ്രി കഴിഞ്ഞിട്ട് ട്ട് ഇപ്പം ഇപ്പ കൊർചൂസായി എക്കൗണ്ടിങ്ങിൻ്റെ കോഴ്സ് ചെയ്യാ പ്ലസ്ടു കൊമേഴ്സ്